വർത്താനം
സുഖം തന്നെയാണ് നിങ്ങളാ പാടെന്താ
മ് മാഴ ആയിട്ട് പോയച്മുടി കെടാകേന്നു
പോയച്ച് മൂടി കേടാക്കൊന്ന്അല്ല മനുഷ്യ തിരുമ്പിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കെദിയെട്ട്ക്ണ്
ആഹ് അതാണ് ഇപ്പോൾ ഉള്ള സുയിപ്പ് ലെ
ആ പറയാൻ
എല്ലാ ഇങ്ങള് ടൂർ പോവാർണ്ട
ഒന്ന് ഒ ടതേക്കും അതേപോലെ ആ അപ്പൊത്തിനി മഴ പെയ്തു
ആ അതല്ല നമുക്കൊന്ന് ടൂറ് പോയാലോ?
ഹലോ
ആഹ് നമ്മക്കൊന്ന് ടൂറ് പോയാലോന്ന്
ആഹ് പാലക്കാട്ടക്ക് പോവാം റിസോർട്ട്ക്ക്
ആഹ് വരി എന്ന അ ടെ എന്നാ ഒരു ദിവസം പറയ് നിങ്ങള്
അടുത്ത ആഴ്ച്ചന്നെ പോവാം
അല്ല ഇന്ന് ന്നെ പോണോ
ഇന്നന്നെ പോവാണേ ന്നാ ഇന്നന്നെ പോവാം
ഇനിക്കും ഇപ്പ ഇനി ഇനിയിക്കും ഇപ്പോ ഇന്നുതന്നെ പോണ്ടയ രോ അവട്ക്കാ വട്ട
മ് എല്ലാടെ ഇങ്ങനെ എ എങ്ങന അവിടെ അല്ല പൈസൊക്കെ എങ്ങനാ അവിടെ
നാലായിരം റുപ്യ വരും റൂമിന് പിന്നെ ഫുഡ്ഡ് വേ ഭക്ഷണം വേറിം
ആ
ക്ഷേ റൂമൊക്കെ എല്ലാം സെറ്റപ്പാ എ സി ഒക്കെയ്ള്ള
ഏഹ്
ഉം പിന്നെ സ്വിമ്മിംഗ് പൂൾ ണ്ട് പാർക്ക് ണ്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ണ്ട്
ആ ആ
നല്ല അന്തരീക്ഷമാണ് അവിടെ കാണാന്
ഏഹ് അവിടെ പ്പം തണുപ്പ്ള്ള എപ്പഴാ
തണുപ്പ് ച്ചാല്
തണുപ്പ് വല്ലാതെ ഇല്ല്യല്ലോ അല്ലെ പാലക്കാടൊന്നും
ഏഹേ അങ്ങനെ പിന്നെ കോല്ലംകൊ ടൊക്കെ നല്ല ഇഷ്ടം പോലെ കാണാന് ഏരിയ ഉണ്ട് കൊല്ലം കൊല്ലംകോട്
ആഹ്
അങ്ങനെ അവിടെക്കെ ഒന്ന് കാണണം എന്താ ച്ച്ട്ട് ചെറിയ ചെറിയ വീടുകളാ നമ്മളെ ഇമ്പട്ത്തെ പോലെ വല്യയ ബംഗ്ലാവ് ഒന്നും അവിടെ ല്ല
അതന്നെ നല്ലത് ഞമ്മളെ ഇവിടെ ള്ളൊരൊക്കെ ഇള്ള പൈസ മൊത്തം വീട് മ്മക്ക്
ആ വോട്മക്ക്
ഉം വീട് ട്ത്ത് കടത്ത് മുങ്ങി അഹ് അടക്കാ
കുഞ്ഞ് കുഞ്ഞ് സീറ്റ് ഇട്ട വീടുകള് ഒന്ന് കാണണം പാവം തോന്നും അ ത്തെ വീടുകളൊക്കെ കണ്ടാല്
ആഹ്
വാതിലി വാതിലൊക്കെ ഏച്ചൂട്ടിക്കാണ്ടും
അത് അയിന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കല്ലേ പാലക്കാടൊ
ആ ആഹ് ആഹ് ആ
അതാവും മ് പാലക്കാ തമിഴ്നാട് മൊത്തം അങ്ങനെയല്ലേ ചെറിയ ചെറിയ പെട്ടി വീടുകളാ
ആഹ്
ഞാൻ പോയിക്ക്ണ് തമിഴ്നാട്ട്ക്ക് മധുര
മധുരേ അ എന്താ എന്ന്
ഞങ്ങള് ഇവടെ ഇവടെ കുഴൽക്കിണറിന്റെ പണിയാണ് ഇവടെ അനിയമാര്ക്കേ അപ്പോ മൂപ്പരൊപ്പം ഒരു അണ്ണൻ ണ്ട് അണ്ണന്മാരാണ് കൊഴൽ അടിക്കാ അപ്പ അതും അയിന്റെ ഭാരിം കുട്ടിളൊക്കെ ഇവിടെ വന്ന് നിക്കല്ണ്ട് ആ സമയത്ത് അങ്ങനെ ഓരടുത്ത് ഞങ്ങള് നല്ല കമ്പനി ആയി ഓല് കൊറെ കാല ങ്ങളായി ഇവിടെ നിക്ക്ണ് അങ്ങനെപ്പോ ഞങ്ങള് കമ്പിനി ആയി അങ്ങനെ ഓലെ നാട്ടക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഓര്
ആഹ്
ആഹ് അങ്ങനെ പോയി അപ്പൊ ഫുഡൊന്നും ഞമ്മക്ക് പറ്റൂല.
ഏ
ആഹ്
പച്ചരിച്ചോറല്ലേ?
പച്ചരിച്ചോറായാലും തരക്കേടില്ല.
പിന്നെ ഇതാന്നു ന്റെ മാപ്പള നിക്കനോട്ത്ത് എങ്ങനത്തെ അരി അറിയോ
ആഹ പൊന്നിരിയോ വലുതരിയോ
പൊന്നീരിയാ ചോന്നരില്ല്യെ
ആഹ റേഷൻ പീടിയന് കിട്ടണ
ഉം അത്
റേഷൻ പീടിയന് ഇപ്പ കിട്ടലില്ല പക്ഷെ ആ കൊറോണ ക കൊറോണ കഴിഞ്ഞ പാടടു ചാക്ക് കണ
ഞാനാ ചോറ് തിന്നേ ഇല്യ എന്നിട്ട് ഒരു ല്ല അന്തർലേറ്റം ഇറക്കി ഇറക്കി ഇറക്കി എന്നിട്ട് ങ്ങനെതിന്നും എന്നിട്ട് ന്റ് മാപ്പള എന്ത ചെയ്യഅറിയാം പോവുകന്ന് പറഞ്ഞാൽ ബേക്ക് എടുത്ത്കാണ്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് എന്തേലും പൊറാട്ടെ അല്ലെങ്കിൽ നെയ്ച്ചോറോ പോയിട്ട് കഴിച്ചു വരും അല്ലെങ്കിൽ ഏ തീരെ ല ലഘുുവായിറ്റ് ഞാൻ ചെലപ്പം പഴമ്പരിയ സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ച അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ ചില്ലി അങ്ങനെ എന്തായങ്കിലും കഴിച രും അത്രർക്കും എനിക്കാ ചോറ് പറ്റുല്ല ഉ ഞങ്ങൾ ചിലപ്പോം കുട്ടികൾക്കിലി ലീവ് കൊള്ളുമ്പോളൊക്കെ കുട്ടി ആഹ് പത്തീഫ് ഇന്ന് ലീവൊക്കെ ഉണ്ടാവമ്പോ ഞങ്ങളവിടെ പോയി നിൽക്കലുണ്ട്
ആഹ് സുഖായല്ലോല്ലേ? നേരത്തിന് ഫുഡും എത്തും ഒന്നും അറൻണ്ട
പറയണ്ട എന്നാലും മാപ്പിള മാ മാപ്പിള പണിയെടുക്കുമ്പോ മാപ്പിള്നൊപ്പം സഹായിക്കും ഞാന് പാത്രം മോരി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും.
ഫുഡ് ഉണ്ടാക്കണ പണിയാ?
ആ
ഏ എന്റെ രണ്ട അനിയന്മാരും ഇപ്പ അങ്ങനെയാണ്
ഹെ എൻ്റെ മാപ്പിള എന്തേങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻെന്ത ചെയ്യും എന്തേങ്കും ചിലപ്പോൾ ഉള്ളി തക്കാളി അരിഞോടുക്കും അല്ലെങ്കില് ചി ചിക്കൻ ചില്ലി ഉണ്ടാക്കുകവാണെങ്കിൽ അത് ഇളക്കി കൊടുക്കും വേവിച്ച് അത് ഉണ്ടാക്കി കൊടുക്കും അപ്പം അങ്ങനെ ആ പിന്നെ പാത്രം മോറി കൊടുക്കും
അപ്പൊ ഇങ്ങക്ക് അവടരു വേക്കൻസി ഉണ്ടല്ലോ?
വേക്കൻസി ഉണ്ട് ഹെ ഇപ്പടത്ത് പോവും ഞ്ഞന് പത്താംതിക്കെ ശം ഞാനാണ്ട് പോവും
അല്ല കുട്ടികളൊക്കെ ഒന്ന് അത് ആ അങ്ങട് വിളിക്കണല്ലേ?
ഞാൻ അവിടെ എത്തിയതിന ശേഷം വിളിക്കണ്ടിട്ടാ.
ആഹ് ആയിക്കോട്ടെ ഞങ്ങൾേഏതായാലും ഒരു ടൂറൊക്കെ പോകണംമെന്ന് വിചാരിക്കുണ്ട് വിചാരിക്കലന്നെള്ളൂ പോവില്ല പക്ഷെ അല്ല ഞാൻ കാര്യം പറയാണ് അവിടെ വന്നാലിപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞെ?
സ്വിമ്മിം ബോൾ ഉണ്ട് പിന്നെ നമ്മക്ക് ക്ക എന്താ റൂം എടുത്താണ് നിക്കാ വലിയ രണ്ടീസം നിക്ക ഫുഡും കഴിക്ക രണ്ടീസത്തിന് എത്ര അറിയില്ല റൂമിന് മൂ എന്റെ മാപ്പള നാലാ പറഞ്ഞത് നാലാ മൂന്ന അഞ്ഞൂറ അങ്ങനെ എന്തോ പറഞ്ഞത് ഉം ഞാൻ അവിടുത്തെ നമ്പറ് കഴിഞ്ഞ് വേണങ്ങി തരില്ലേ
ആ തരുഒണ്ടു ഞാൻ വിളിക്കണ്ട് വരുന്ന സമയത്ത് അതല്ല ഒരു റൂമിൽ ഇത്ര ആൾ ഇന്നൊക്കെ ഉണ്ടോ
ആ രണ്ട് റൂമ് ഉള്ളത്ണ്ട്.
ഇണ്ട്ലെ അതാ വേണ്ടത് ഞങ്ങളപ്പൊ വേറെ ടീമ് ഉണ്ടാവുകു
ആഹ രണ്ട് റൂമുള്ളത് ഇണ്ട് അപ്പൊ രണ്ട് റൂമുള്ളാകുമ്പോ അ അയിനനുസരിച്ചുള്ള പൈസ ഉണ്ടാവും
ആ ഉം എന്തായാലും കൊറെ ആയി ഞാനേ ഡെലിവറി ആ നിങ്ങള് അവിടെ ഉണ്ടാവുന്ന സമയത്ത് വിളിക്കണം ഇന്ന ഇങ്ങളി കാണാലോ
ആഹ്
ഞങ്ങളേ ഞാനും ഇന്റെ ഫ്രണ്ടും ഇന്റെ ഹസ്ബൻഡ്ന്റും. ഫ്രണ്ടിൻ്റെ ഭർത്താവും അങ്ങനെ നല്ല കമ്പനിയാണ് അപ്പോ ഓളെ പ്രസവും ഇന്റെ പ്രസവും ഏകദേശ ഒരുമിച്ചേനി.
ഒരുമിച്ചേനി
രണ്ടാൾ ഒരുമിച്ച പ്രഗ്നൻറ് ആയതൊക്കെ അപ്പോ ആ. നമ്മളിപ്പോ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പുകളൊന്നും പോകില്ലല്ലോ
ആഹ ആഹ
അങ്ങനെ പ്രഗ്നന്റ് ആയ സമയത്ത് പ്ലാൻ പറഞ്ഞതാണ് കുട്ടിയി നമുക്ക് പോണട്ടാന്ന് കുട്ടിയായി അപ്പൊ പറഞ്ഞ കുഞ്ഞിന് ആറ് മാസം ആയി കോട്ടെ ചെറിയിതല്ലേ. ആറു മാസം ആയപ്പം പറഞ്ഞു ഒരു വയസാവട്ടെ. അഹ് വരെ വഴിപാടുകൾ ഇണ്ട് പറഞ്ഞു പഴനിയിലും അങ്ങനെയൊക്കെ പോവാണ്ട് അതൊക്കെ കൈയ്യട്ടെ നമ്മുക്ക് പോവാന്ന്. ഇപ്പൊ രണ്ട് രണ്ടര വയസായി ഇതുവരെപ് ആ പോക്ക് പോയിട്ടില്ല. അപ്പ ഓള് ഇങ്ങനെ ഓക്കണെങ്കി ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ പോവാന്. ഇന്റെ ഹസ്ബൻഡിന് വണ്ടി ഓടിക്കാനറിയ കാറ് കാറിണ്ട് ഞങ്ങൾക്ക്. ആ കാറിണ്ട് ഞങ്ങക്ക് അപ്പോൾ ഓള് ഇങ്ങനെ പറയും ഞമ്മ നിങ്ങൾക്ക് വണ്ടി ഉള്ളതല്ലേ അമ്മക്ക് വണ്ടി ഇട്ത്ത് എണ്ണ അടിച്ചണ്ട് പൂവല്ലേ പൂവല്ലേ ഓല്ക്ക് വണ്ടി ഓ അപ്പ ഓളെ നോക്കയാണെ ഓൾക്ക് റിസ്ക്കാണ് പോവാൻ. അപ്പ ഇന്നോട് ഇങ്ങന്നെ പറയും. പോവല്ലേ ഇന്നും കൂടീ ചോയിച്ചിട്ടേള്ളൂ ഒട്കീം പോവ ഒട്കി പോവ അപ്പൊ ഞാന് ഓള് പറഞ്ഞ്ണ് പാലക്കാട് പോവാന്ന്
പറഞ്ഞിന്നാ
ആ പറഞ്ഞിക്ക്‌ണ് അവിടെ എന്തൊക്കോ മാളോ എൻതൊക്കൊ ഉണ്ട്ന്നൊക്കെ പറഞ്ഞ ന്ന് കാണാന്.
ആ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്റെ മാപ്പളോട് ചോദിച്ചാറിയാം.
ആ അപ്പൊ ഒരു ദിവസം നിക്കണെങ്കിൽ നിക്കും ചെയ്യാ എന്നൊക്കെ പറഞ്ഞ്ക്ക്ണ് തന്നെ എന്താലും റിസോർട്ട് എടുക്കേണ്ടി വരുമല്ലോ.
ആ
ആഹ് ഇതൊക്കെ നമ്മള് വെജിറ്റേറിയൻ അല്ലാതെ പോവൂലേ നോൺ വെജ് ആവുലേ
ഇങ്ങള് ഇങ്ങൾക്ക് എന്താ വണ്ടേ അങ്ങള് ഇങ്ങള് ആ ഇങ്ങള് പറഞ്ഞ സാധനം ഒരേ
ഇണ്ടാക്കിതീരേ ആ
അത് ഞമ്മള്. ഇന്നാളെ പോണെ ഇച്ചാൽ ഇന്ന് രാത്രി അവരെ അറിയിക്കണം
ആ ആ ആ.
ഏഹ്
ങ്ങള്ന്നാ ബുക്കിംഗ് നമ്പറൊക്കെ തരോണ്ടുട്ടാ
ആ ബുക്കിംഗ് നമ്പർ തരാ
ആഹ് ആഹ് ന്നാലത് അത് ഭർത്താവിന് കൊടുത്തഴിഞാല് ഓര് കോൺടാക്ട് ചെയ്തോളും. നമ്മള് വിളിച്ചാ നമ്മള് ബബബ അടിക്കും
ബബാ ബബ അടിക്കൂ അത് സെരിയാണ്
ആ നമ്മക്ക് എന്താ ഏതൊന്നും അറീലല്ലോ
ആഹ്. അല്ല ഓര് ഓര് ചെൽപ്പം ചോയിചെയ് ഏഹ്.. രണ്ട് റൂമാ വാണ്ടെ ഒറ്റ റൂമാ വാണ്ടേ തറവ് തറവാട്ന്നൊക്കെ എഴുതെച്ചിക്ക്ണ്. തറവാട് രൂപത്തിലുള്ള വീടുകള് ണ്ടാവുലേന്നു റൂമൊക്കെ പണ്ട ത്തെ പണ്ടത്തെ തില്ള്ള അയിന്റെട്ത്തന്നെ സ്വിമ്മിംഗ് പൂള്ണ്ട് പിന്നെ, ഒരു ഭാത്ത് കാറ്റ് ഒഴിഞ്ഞ് കാണ്ട് ഇര്ന്ന് വർത്താനം പറയാന്ള്ളെ അയ്ന്ള്ള സൗകര്യം ണ്ട്
ത്തിലുണ്ടാവുലേ
ഫോട്ട ആ ഫോട്ടട്ക്കാള്ള സെറ്റപ്പ്ണ്ട്
ആഹ്. ന്നായിക്കോട്ടെ അടുത്ത ട്രിപ്പ് അങ്ങട്ടെന്നെ
ഉം.. ഞാൻ പോയി നമ്മക്ക് ഞാനുള്ളുമ്പോ വന്നാ മതി ട്ടാ
ആ ആയിക്കോട്ടെ
ഏഹ്
ആഹ്, ങ്ങള് ണ്ടാവുമ്പോ ങ്ങള് പ ആ സമത്ത് വരണ്ട്
ആഹ് ഞാനെന്താറിയോ ഞാപ്പൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ഞ്ഞിപ്പോ ഭർത്താവിൻ്റെ വീട്ട്ക്ക് ചെൽപ്പം പത്താംതിൻ്റെള്ളിൽ പോവും
ആ ആയിക്കോട്ടെ. ഓണം ആഗസ്റ്റ് ലാസ്റ്റ്ക്കാ
അഗസ്റ്റ് ലാസ്റ്റാ
ആ ആഹ്
അപ്പ നടക്കോ
ആ അപ്പ നട്ക്കും ഞങ്ങക്ക് ഓണംന്നൊന്നുല്ല. ഇങ്ങക്ക് ഓണത്തിന് പോ പോവാനാവൂലേ വെക്കേഷൻല്
ആ വെക്കേസൻ. ഈ സ്കൂള് പൂട്ടൂലെ
കൊല്ലത്തെ ഓണം അതായിക്കോട്ടെ ആ ആയിക്കോട്ടെ ഞാന്നാ വിളിക്കണ്ട് ട്ടാ സമയാവുമ്പോ
ആ അപ്പൊ ഞാൻ ഞാനവിടെ ത്തീട്ട് ഞാൻ ങ്ങള അറിയിക്കേണ്ട്. അത
അറിയ്ച്ചാ മതി. അപ്പ നമ്പറും തന്നാ മതി
ന്നാ പിന്നെ ക്ക് അമ്മളെ അമ്മക്ക് കണ്ട് മുട്ടാലോ ന്നാ ശരിട്ടാ ഞാം വിളിക്കണ്ട്ട്ടാ